ഹലോ ഓ
പണി കഴിഞ്ഞു നിക്കാവൂലേ
ചാല് ഒരുവിധം പണി കഴിഞ്ഞീ ഇനി അടുത്തത്പ്പോ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുള്ളു
സ്കൂളൊക്കെ തുറന്നപ്പോൾ ഭയങ്കര തെര ക്കാവൂലേ
ഓ തിരക്കാണോന്ന് ചോദിക്കാല്ല തിരക്കിന്റെ പൊടിപൂരം
ആ വെക്കെ ഈ അവധിക്കാല ങ്ങട്ടി പോയിന ട്ടുറൊക്കെ എങ്ങട്ടി പോയിന്നാ
ഹേയ് ഞങ്ങള് ടുറൊന്നും അങ്ങനെ അങ്ങോട്ട പോവലില്ല
പോവല്ലല്ലേ ഓ ഓരോരോ ദിവസം ലീവ് കിട്ടിയ അങ്ങോട്ട് പോവ
അതെ ലീവ് കിട്ടുന്നതിന് മേ പ്ലാൻ ചെയ്ത്ക്ക ലീവ് രാവില ന്നെ യാത്ര പറരിക്കും
അതാണ് ഇപ്പത്തെ കാല ആഹ് അതെ ഏത് ലീവ് കിട്ടത്തൊടങ്ങി രാവിലെ പോവുക വന്നാ വന്നെന്ന് പറയാ
ആഹ് അത തന്നെ ഏതൊക്കെ ട ടൂറോട് ടൂറ്
അത തന്നെ ഇപ്പൊ ഓരോരോ മരണങ്ങളൾ കേൾക്കുന്നില്ല ഓരോരോ ഫോ ഇ ഓരോ സ്ഥലത്തും നന്നൊരു ചാടലും ഇതാക്കലന്നൊക്കെപ്പ അടുത്തൊരു കുട്ടി മരിച്ചണ്ടല്ലേ
ആ ആഹ് എങ്ങനെ ആഹ് ആഹ് ആ് ആഹ് അതെ
ആഹ് ആ പെട്ടെന്ന് കാണാതായതാ കുട്ടീനെ
ആഹ് പെട്ടെന്ന് കാണാതയത പക്ഷെ അതിനരെ എന്തോ ചെയ്തുന്നും കേൾക്കുന്നുണ്ട് ചെയ്തു ഇല്ല
പക്ഷെ വി പോസ്റ്റ്മോർട്ടത്തിൽ വീണന്ന് പറഞ്ഞല്ലോ കേട്ട ഹലോ ഓ പോസ്റ്റ് മാർട്ടം വരുന്നല്ലോ അവള് വീണ അത് തന്നെയാണ് എട്ടാഴ്ച ന നാനൂറ്റി എൺപത് ആഴ്ച അങ്ങനെന്തോ കണക്കില് വീണതാണ് അതി ഞരമ്പോളൊക്കെ പൊട്ടിപ്പോയി
ആണോ
ആ ആ വീചെ ഞരമ്പുകളും തൊക്കെ പൊട്ടി പോയേഷം മരിച്ചതാണ് ആ കുട്ടി തല അടി സിവ് ലായി പോയതാണ്
ടൂറ് ആൾക്കാർക്ക് ടൂറ്ന്ന് പറയുമ്പോഴേ കടം വാങ്ങി പൈസ കടം വാങ്ങി ടൂർ പോവ അതുപോലെ കടം കടം വാങ്ങി ജീവിക്കുന്നേരാണ് ഫുള്ളും ടൂർണ ഓരോ കടങ്ങള് അവിടെ വെച്ചിട്ട് വേറെ ടൂർ പോവ ഒരു ക എന്ത് കാര്യത്തിന് ടൂർ പോവാ ഫോട്ടോ എട്ക്കാ സ്റ്റാറ്റസ് ഇടാ അല്ലെ ഇൻസ്റ്റല് സ്റ്റോറി ഇടാ
ആണ് ഈ ചെറിയ ചെക്കന്മാര് വരെ ഏ പോവാണ് വണ്ടി വിട്ട തടുപ്പോ
അതെ ചെക്കന്മാർക്ക് പിന്നെ പറയണ്ട ചെക്കന്മാർക്ക് അതെ ലോർക് ജോലി ചെയ്യാ ഓല്
മ് ലൈസൻസുണ്ടാവൂല ഒന്നും ണ്ടാവൂല അ ങ്ങട്ട് പോവണേ
അ അആണ് ഉം ഒര് പോക്കങ്ങട്ട് പോവും മ്മളോക്കെ ഒര് വണ്ടിട്‌ക്കാണെങ്കില് ഒവ്ടെത്തോ മ്മള്പ്പഹ് ഒരഞ്ചിൻറ്റ്ളോല് ഒരിന്റോണ്ട് ഓല് അവ്ടെത്തും
റ
ആ അങ്ങൻത്തെ വേഗതെല് പോവണ്ടെ
പോവ്ന്നൊരും കൂടി വീണോവാണ് പോക്ക്
അതാണെ
താണ് വീട്ടില് ചെലവിന് കൊടുക്കൂല്ലാ വീട്ടിലൊരു വസ് ത്തു പൈസ അഞ്ച് പൈസ കിട്ട്ണ പൈസ ഫുള്ളൂ ഇങ്ങനെ വാങ്ങി തീർക്കെന്നെ ജീവി തങ്ങനെ ലാവിഷായിട്ട് അടിച്ച് പൊളിച്ച്
ആ ഓര്ക്ക് പയ്സണ്ടെങ്ങി അയ്‌നോക്കെ പറ്റും
അതേ അല്ല കല്ല്യാണ കയ്ഞ്ഞ് കൊണ്ടന്ന വിചാരിക്കും ആ പെണ്ണ് ഉണ്ടാവുമ്പൊരു നന്നാവുവായി ക്കുന്ന് പെണ്ണയ്‌നേക്കാലും വെല്ല്യ മുന്തിയത് ഉണ്ടാവുക
ഇവരെ അനുസരിച്ചു നല്ല ലാവിഷാ നടക്കുകയും ചെയ്യും ആ പെൺകുട്ടിയവിടെ കുത്തിയിരിക്കും ആഹ് ആഹ് അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പത്തെ കാലത്ത് വര്ന്നെ ഇതാണ് ഓരോരുത്തരു പറഞ്ഞിട്ട് ഒര് കാര്യുല്ല ഓരോരുത്തർക്കും ഓരോ തെരക്കാണ് എന്താ ആദ്യക്കേ ഈ സ്കൂൾന്ന് ഒര് ടൂർ പോവലൊക്കെ ണ്ടായിരുന്നല്ലോ അങ്ങനൊരു വണ്ടി ഒരു ബസ് കുട്ടികള് മര്ച്ചത്
അതന്നെ ബസ് പോയത് സ്കൂളിന്ന് തന്നെ ടീച്ചർമാര് കൊറേ പോയി
ആ ആ അങ്ങ് ഇപ്പോ അട്ത്തന്നെലേ സ്കൂൾ തുറക്കുന്ന ടൈമില് ഇവടെ നമ്മളെ ഈ ഭാഗത്തന്നെ മലപ്പുറം ഇവിടെ എന്താണ് സ്ഥലം ഉണ്ടല്ലോ ആ അവിടെ ആ ഭാഗത്ത്
പേര്
ഏഴെണ്ണം പോയി അങ്ങനെ
സാധകം ചെയ്ത്
ടീച്ചർമാര് മാത്രം അതായത് കു ചെറിയോരു കുട്ടി ആയില് ആന്ന് അതാണ് എൻ എന്താണ് ഓരോര്ത്തരത് രാര്ക്കും ഒര്തില്ല പോവന്നെ
പ്പ അതൊരു ഫെഷനാരിക്കും ഫോട്ടോ എടുക്കാ
ആ അതാണ് ഒന്നാമത് എന്താണ്ലേ ഷേ ടൂറ് ഒക്കെ പോണത് രസം തന്നെയാണ് അത് അത് അച്ചടക്ക ത്തിലൊക്കെ പോയ്‌ പിന്നെ പറ്റണംന്ന് വിചാരിച്ചാ പറ്റന്നെടൂ അമ്മള് വിചാരിക്കൂലല്ലോ പ്പൊ അങ്ങനെ പറ്റോന്ന് അത് ഓരെ
നമ്മള് പ്രകൃതി ആസ്വദി ക്കണംന്ന്തന്നെ ആണ് പക്ഷേ നമ്മളെ ജീവിത ത്തിലുള്ള ബാക്കി പലേ കാര്യങ്ങളുംണ്ട് അതൊക്കെ അവിടെ ബാക്കി വെ ച്ച് കടങ്ങളും ആക്കിവച്ചിട്ട് അല്ല ടൂറ് പോവല് അ ഇതൊരുവിധം തീർത്ത് ട്ടാണെങ്കിലാവും.
ആ ഓക്കെ കൊയപ്പല്ല ഫെ എപ്പൊഴും കുടുംബക്കാരൊക്കെ ആയിട്ട് ഓ
ത്തിള്ള ജീവിതാണ് അതില് അടിച്ചു പൊളിക്ക ടൂറൊക്കെ പോയി സുഖായിട്ട് പിന്നെന്താന്ന് വേറെപറ്റി ഒന്നും ചിന്തിക്കാൻല്ല്യാ കടത്തിനെ പറ്റി ചിന്തിക്കെണ്ട ഒന്നും ചി
ഉം അതെ എന്താണ് ഓരോരോ മക്കള് ഓരോരോ കാര്യങ്ങള് പറയാനൊന്നും പറയാതിരിക്കാ നല്ലത് ഓരോരുത്തരുടെ മനസ് . ച്ച് വരും എന്നുള്ള ഇതിലാണ് പോണത്. പഷേ അത് വേ രൂല ന്നറിയുമ്പേ സങ്കടണ്ടാവുലെ ആ വീട്ടികാര്തൊക്കെ
ആ തെ ഓരോര്ത്തര് വെള്ളച്ചാട്ടത്തില് മരി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയി വരെ ഫോട്ടോ എടുക്കാനൊക്കെ നിക്കുന്നല്ലേ. അങ്ങനെ മരിക്ക്ന്ന് ബോട്ട് ബോട്ടിന്റെ മറ്റേ സ്പീഡ് ബോട്ടിലും മറ്റും പോയിട്ട് അങ്ങനെ മരിക്ക്ന്ന്
അതാണ്. കൊറെ ഫോണും ഫോണും പിടിച്ചങ്ങനെ അട് പോവും ഫോണും ഇപ്പ കണ്ടില്ലേ ഇപ്പം മൂന്ന് പെൺകുട്ടികള്. അതാണ് മൂന്ന് പെൺകുട്ടികൾ കുളി അറിയുന്ന ഇല്ല.
അറിയന്നപ്പൊ എന്താ സംഭവം എന്ത പറയാ എന്താണ് വേറെ അപകടം വരുന്നന്ന്ര അറിയുന്നില്ലേ ഫോണും കയ് പിടിച്ചര് പോക്ക്ങ്ങ് പോകുന്നവര്
പോ അപ്പൊ ഫോണിലേക്ക് അങ്ങ് നോക്കി നിക്കുമ്പോ അത് അറിൂല്ല എവിടന്ന് അപകടം വരുന്നന്ന് അറിയൂല്ല. ഓരോന്ന് പിടിച്ച്ച് അങ്ങ് നടക്കുമ്പോൾകും നമ്മള അെയ
അത
അപ്പൊ നോക്കിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പത്ത ആള് പോയിട്ടും ഉണ്ടാവും ആ വീട്ടുകാർക്ക് പോയി നല്ല എന്ത് പറയാന. ഓരൊക്കെ പ്രതീശിച്ചിട്ട് വീട്ട ട്ടില നോക്കി നിക്കുന്നവര് വെറുതെന്നായി പറയാ.
അഹ തന്നെ.
അതാണ് ഇപ്പത്തെ കയം ഇനിയിപ്പോ അടുത്ത് ലീവ് വരാൻ കത്ത കോോണ ഒക്ക ആകുമ്പോ ലീവ് വരുമ്പോ
പോ പോ നമ്മളെപ്പോലെ ഏതാനും ചേ് പോവാത്ത ഞല ടൂറ് സത്യം പറഞ്ഞ ആഗ്രഹം ഇല്ലാണ്ടല്ല.
അല്ല ആഗ്രഹപ്പ്പൊക്ക എല്ലാർക്കുംണ്ടാവകുമ്പഴത്തെ പൈസ ഇല്ല അത് വേണ്ട നമുക്ക് പോകണമെങ്കിൽ എന്തെങ്കിൽ ഒരു പൈസ ഇപ്പോ ഒരു അയ്യായിരം ഉർപ്യങ്കി വേണം അപ്പ നമ്മള് പോയി വരണമെങ്കിൽ ഒരുസം തന്നെ അപ്പൊത്തക ക്കാരും നോക്ക നല്ലിപ്പോ മക്കക്കൊക്കെ പോവാനും പിടി നൊക്കെ രസംണ്ടോ നമ്മക്ക് പൈസ ഇല്ല പിന്നെ അടുത്തേക്കൊക്കെ പോവുവാണെങ്കി അത്രയും നന്ന് ദൂരൊക്കെ പോകുമ്പോ മോള എന്ത് സൗണ്ട് ഉണ്ടാക്കണ്
അത് ഞാനിവിടെ പേപ്പറും മടുക്കി ഇങ്ങനെ എന്തോ ആക്കണ്ട് അത് എന്താക്കാന്നോലിക്ക് അറിയണ ഒരു അതിശയ തോണി പോലെ എന്തോ ഉണ്ടാക്ക എന്താന്ന് എനിക്കന്നെ അറിയില്ല അറിയില്ല വാവേ
അപ്പ അത് ചോയ്ക്കാവൂലേ ഉം മക്കൾ ഉണ്ടാമ്പോ നേരം പോണതും അറിയില്ലല്ലേ ഓരൊക്കെ പൊർത്തേക്ക് കൊണ്ടോകുമ്പോ അവർക്ക് രസാണ് അമ്പലത്ത് പോവാനും പിടിക്കാനും സാധ കയ്യില ഒന്നും വേണന്ന് അതാണ് നമ്മളെ കയ്യിൽ എത്ര നോക്കിയാലും നമ്മളെ കൈൽ പൈസ ഉണ്ടാവൂല എന്തെങ്കിലും ഒരു ഇത് വാങ്ങണെങ്കിൽ നമ്മള കൈൽ പൈസണ്ടാവൂല്ല അമ്മള അത് നോക്കി അങ്ങനെ ഇരിക്കുവ അങ്ങനെയണ ഇപ്പളെ കാലം പൈസള്ളവര് അങ്ങനെ നടക്കുകയും ചെയ്യും എപ്പ നോക്കിയാലും ടൂറ് മറ്റ ഒറ്റായി നടക്കോം ചെയ്യും ആഹ് അതാ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ വയനാടൊക്കെ അങ്ങട് കേറി കഴിഞ്ഞാൽ മഞ്ഞുത് ഓരോന്നൊക്കെ ഓരോരോ ഫോട്ടോ സെൽഫിയും മറ്റും പിടിച്ച് നക്കും എതിർവശത്ത് തന്നെ വണ്ടിയും കാണൂല അതങ്ങനെ പോവും ഇപ്പ ആ ചൂരൽമാലി ഇതൊക്കെ കാണാൻ അത്ര ആൾക്കാര് പോകുന്നുണ്ട് വയനാട് കാണാനായിട്ട് പോണ്
ഉം ഇപ്പൊ അത് കാണാൻ ആൾക്കാര് പോണം
ആഹ് ഇനിയിപ്പ അത് കാണാനാണ് അല്ലെ അത് കാണ അത്ര ആൾക്കാർ പോന്നെന്താറിയോ? ആ അത് ആഹ് അത് കാണായി വിട്ട് പോന്നുണ്ട് ആൾക്കാര്
ഓര് പോയി വരട്ടെ
ആഹ് അതാണ് ല നല്ല പോലെ വന്നാ മ്മക്കൊരു സമാ ചെറിയ ആ ആൺകുട്ടിലൊക്കെ രാത്രി ഒക്കെ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്ക കേറി പോണ കാണണം ഓരോന്ന് വയനാ വയനാട് ചുരം കാണാൻ പോവാന്ന് പറിഞ്ഞിട്ട് അങ്ങനെ പോകും എന്നിട്ട് പേ ച മുദത്ത്
ഈ അമ്മ അടുത്ത് ഈ അടുത്തൊരു രണ്ട് ചെറിയ ഒരു കു ആറ് വയസ്സ് എട്ട് വയസ്സുള്ള ഒരാങ്ങളും പെങ്ങളും വെള്ളത്തില് മ മുങ്ങി മരിച്ച് കുളിക്കാൻ എന്താ പോയി വീടിന് അടുത്തുള്ള തോട്ടിലാറ്റോ
അത് ഞാൻ അറിഞ്ഞില്ല ട്ടോ അത് കണ്ടറിഞ്ഞു അമ്മയും മോനും പട പുഴയി മുങ്ങി മരിച്ചരുന്നട്ടീ
ആഹാ
ആഹാ അമ്മയും മോനുമ്പാട് ആഹാ മോൻ വെള്ളത്തിൽ പോണ കണ്ടപ്പ അമ്മ പിടിച്ച് ഇതാക്കി ആ അങ്ങനെ കേക്കാറുണ്ട് എത്ര ആൾക്കാർ ഈ ടൂറ് പോയിട്ട് വെള്ളച്ചാട്ടത്തിൽ മറ്റേലൊക്കെ ഇതായി നിൽക്കുന്നു എത്രയോ ആൾക്കാരില്ലേ
അതെ അതെ അതെ അതെ
ന നമുക്ക് ഒരു കാര്യം ആയി മക്കളെയും കൊണ്ട് നമു ഒരു കാർ ഡ്രൈവ് ഹ പിന്നെ എന്തൊക്ക എന്താണ് വർത്താനം
നല്ലത് തന്നെ അങ്ങനെ അങ്ങ് പോകുന്നു
ചോറ് ഒക്കേ തിന്നാറായോ
ഏയ് ഇല്ലില്ലാ ഒമ്പതുമണി ഒക്കെ ആവും മും ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പോവാന്ന് അതിന് മക്കളെ പഠിപ്പിക്കാൻ ഒക്കേ ഒണ്ടല്ലോ മക്കക്ക് കുറച്ച് ഹോംവർക്ക് ഒക്കേ ചെയ്യാൻ ഉണ്ടാവും ല്ല്യാ ചോറില്ലാ ച ചപ്പാത്തി ഇണ്ടാക്കണം ചോറുണ്ട് മക്കള് മാത്രമേ ചിലപ്പോ തിന്നു
ആ ആ ആ ആ അപ്പാത്തി ആ ന്നാ ആയിക്കോട്ടെ എന്നാല് ഇല്ല ഞങ്ങൾക്ക് ദാ ഞങ്ങ ചോറാണ് മക്കള് ചോറിന്നും ആഹ് ഓര് ചോറുന്നും ഇനി ഇപ്പോ ചോറൊക്കെ കൊടുക്കണം ആ നിക്കാണ് ഇപ്പെ
ആഹ് ആയിക്കോട്ടെ എന്നാ ശരി ആയിക്കോട്ടെ ശരി